കെക്കാവോ
ആഹ കേൾക്ക്ന്നുണ്ട്
ആക്ക
എങ്ങനെ
എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ
സുഖാണ് അങ്ങനെ പോണ് മഴയൊക്കെ ഇണ്ടാാക്കട്ടെ
ഇന്ന് ഇപ്പോ മഴ അറിയാൻ മാത്രം പെയ്തിട്ടൊന്നില്ലെങ്കിലും മഴ ഉണ്ട് ചാറി പോകുന്നുണ്ട്
ഇവിടെ നല്ല വെയില ഇന്ന് ഇവിടെ നല്ല വെയിലിരുന്ന്. കുറേ ദിവസമായിട്ട് ഇപ്പൊന്ന് വൈുന്നേരംങ്ങനെുതായിട്ട് ഒന്ന്ചാറി
ആഹ് അന്ന് ചാർ എന്നാലും വെയിലില്ല ഒരു മൂടി കെട്ടിയൊണ്ട് തന്നെയാണ്. മക്കാറുണ്ട് പെയ്തിട്ടില്ല.
ഇപ്രാവശ്യം നല്ല മഴ പെയ്ത്. കുറവാാണ് തോന്നിണോണ്ട് പെയ്തിട്ടേയില്ല കിട്ടീട്ടില്ല അതെ ആഹ്‌ സ്കൂള്തോ ആ സ്കൂള്ളൂതൊറക്കണ്ണാടൈയിമില് ഒക്കെനല്ലമഴയുടെടൈമില്ലേ ഇപ്പോയതൊന്നുമില്ല
അങ്ങനെ ഉണ്ടാതിറിന്ന് എങ്ങനെ പോയ വെള്ളത്തിന് തീരെ
വെള്ളത്തിന് നല്ലക്ഷാമം ആവുന്നുതോന്നണുണ്ട് മ് നിനക്ക്വിടെ വെള്ളണ്ടാ
അവിടെ ഉണ്ട് അതോ പോലെ പാടത്തയതൊണ്ട്
ആ ഇവിടൊക്കെ വെള്ളത്തിന് സമയ വരലണ്ട് ഏലസ്റ്റിക് ആവുമ്പോൾ
പിന്നെ ഇവിടെ ഉണ്ടാലും പക്ഷെ ഞങ്ങളുടെ വീടിന്റെ കുറച്ചപ്പുറതന്നെ അപ്പുറത്തെ ഓപ്പോസിറ്റ ആണ് പാടം അപ്പൊ അവിടെ കുത്തിയതാണ് കാരണം ഞങ്ങള ഇവിടെ വെള്ളല്ലാത്തരിയാണ്
ആ ആ ആ കിണർ അല്ല പാടത്തിന്റെ അടുത്ത് കുത്തിയതാവല്ലേ
ആ പാടത്തില് സ്ഥലം വാങ്ങി അങ്ങനെ കിണറിനായിട്ട് കുത്തിയതാ കുഴപ്പൊന്നില്ല ഇഷ്ടംപോലെ വെള്ളമുണ്ട് ബുദ്ധിമുട്ടില്ല ഒന്നും മഴ പെയ്താലും വെള്ളമായി ആ പിന്നെ കോയൽക്കണ രണ്ടെണ്ണം കുത്തിട്ടുണ്ട് പിന്നെ വെള്ളമില്ല
കൊയ്ത്ത വെള്ളം എന്താണ് നമ്മളെ ബാത്റൂമ ഒക്കെ കറ പിടിക്കൂലേ
കറ പിടിക്കും പക്ഷെ അത് മോട്ടർ ഉള്ളിൽ വെക്കുമ്പോള അല്ലേ മോട്ടർ അങ്ങത് പുൊറത്തായത കൊൊണ്ടൊരു പ്രശ്നം ഇല്ല വെള്ളത്തിന്
ഏ അങ്ങനെണ്ട ഏ നിനിക്കറിയില്ല എൻന്റെ ആങ്ങളുടെ വീട്ടിലൊക്കെ വന്നോ ബാത്റൂമ ഒക്കെ തേച്ച കാത്ത ഇതിണ്ട്
ആ അന്റെരേട്ടത്തിറോടെ അങ്ങനെയാണ് എന്നിട്ട് ആ ബാത്റൂമൊക്കെ ഭയങ്കര ഒരു പച്ചപ്പ പിടിച്ച അതില്
ആ അതെ
ചാമൊത് മോട്ടോർ ഉള്ളിൽ വച്ചിട്ടാണ് അങ്ങന കറണ്ട് ഞങ്ങൾക്ക് പുറത്താ കൊണ്ട് നല്ല വെള്ളം നല്ല വെള്ളംണ്ട് പക്ഷെ മയ മയക്കാലത്ത് വെള്ളം കിട്ടും തോള
മഴകാലത് ആ ആ ആ
അ പിന്ന
കിണർ ഒത്തിയത്ണ്ട് അതല്ലെ വെള്ളത്തിന് ക്ഷാമം വലിയ അടങ്ങാറാണ്
വല് വെള്ളത്തിനക്ക് വെള്ളം തന്നെ ഉണ്ട് എന്ത്വശ്യ
ആഹ അതെ ശരിയാണ് എല്ലറ്റും വെള്ളം വേണം ആഹ ഫുുള്ളും നോറ്റിക്കണ് എന്തൊക്കെയാ പാടുന്നാവോ പോണത്തോളം ഇങ്ങനെ പോവും നമ്മളെ കാര്യ വുമ്പോളേ എങ്ങനെയന്നാ പറയാൻ പറ്റൂല
ആഹ് എന്നാലും
പുറത്തൊക്കെ പോവലുണ്ടാ ട്രിപ്പൊക്കെ പോവലുണ്ടാ
ആഹ പോകാറുണ്ട്
മോളതാ സ്കൂള് വിട്ട് വന്ന് ചോറ്തിന്നുണ്‌ അവള് രാവിലെ പോവും ടൂഷൻ ഉണ്ട് അവൾ പത്താം ക്ലാസാ അപ്പൊ രാവിലെ പോ വളരെ ചോറ് ചോറ് ആ രാവിലെ കൊണ്ടുപോകും ആ പോകുമ്പോ കൊണ്ടു പോകും പിന്നെ ഒരു സ്കൂൾ വിട്ട് വന്നാലും ചോറ് തന്നെ തിന്നല് ചായനെകാട്ടിലും ചിലപ്പോൾ ചായക്ക കടി ഉണ്ടാവില്ല ചിലപ്പോൾ കടി ഉണ്ടാവും അ അങ്ങനെ എന്തെ പൊ രിക്കണക്കെന്നുണ്ടെങ്കിൽ അപ്പൊ ചോറുന്നും
മറ്റത് ചില കുട്ടികളൊന്നും എന്റെ മകനൊന്നും തീരെ തിന്നുല ചോറ് ഒന്നും അങ്ങനെ ചെലായില്ല എന്തെങ്കിലും
ആ ഇവിടെ എന്റെ മക്കളൊക്കെ പൊതുവേ സ്കൂൾവിട്ട് വന്നാ ഓല് ചോറ്ന്നല്ലേ ആതേനെ
തന്നെ ആഹ
മോന് ബസിലാണ് മോനു പിന്നെ ലീവിനക്കെ എപ്പോഴെങ്കിലും വരുള്ളൂ അവന് ആ പരിപാടി ശീലം തന്നെയായിരുന്നു ചോറ് കഴിച്ചില്ല
പക്ഷെ ഇവടെ എന്റെ മകനെയാണ് ഇപ്പോ ഒന്നിലാണ് എന്നാലും കഴിക്കൂല ചോറൂല അല്ലെങ്കിലേ എന്നാൽ മടിയാണ്
ആഹ്. അതെ.
പിന്നെന്തെങ്കിലും വേറെന്തങ്കിലും ബേക്കറി അയി റ്റോ അല്ലെങ്കി കേക്കായിട്ടോ എന്തെിലൊക്കെ ണ്ട്. തിന്നുന്നല്ലാതെ.. രാത്രി ചോറ് തിന്നും.
അതെ.
അവന് പറ്റ്യേതാണെങ്കി ത് ന്നും
ആഹ് ആഹ് ആഹ് ഞങ്ങ വെള്ളിയാഴ്ച ചെല ദിവസങ്ങളിലൊക്കങ്ങനെ തന്നെണ്ടാ ക്കല് മന്തി, ബിരിയാണി അങ്ങനെക്കെ എന്തെങ്കിലൊക്കെ ത്ങ്ങനെണ്ടാക്കും. ഇഞ്ഞ്പ്പോ കൊറച്ച് ചിക്കനായാലും ങ്ങനൊര് തട്ടി കൂട്ടിങ്ങാണ്ട് വെച്ചാല് കുട്ട്യാള് ന്നും. വേറെ ആ കൂട്ടാനും നോക്കണം നിർബന്തോന്നുല്യാ
അതാവുമ്പം ഒരുമിച്ചാവുമ്പൻണ്ട് കയും മറ്റത് ചോറും കറിം
മ് രാവിലെ എപ്പളേങ്കിലും ഒര് ചെങ്ങായി വെരും അതാണെങ്കില് ഒര് മുറിക്കാൻ പറ്റാത്ത പലവക മീന് കൊറേ മുള്ളും ഉം ഇപ്പന്ന് മറ്റേ ആള് മത്തി കൊട്ന്ന്ക്ക്ണ് മത്തി
എല്ലാ എല്ലായിടത്തുണ്ട്ല്ലേ മത്തി ഇതിലീം മത്തി എന്നും കൊണ്ട് ത്തി എല്ലായിടത്തൂണ്ട് ഈ മത്തി തോന്ന്ൻണ്ട് ആ അതാണ് ചിക്കനും ക്കെണ്ടാവേ പക്ഷെ നല്ല റേയ്റ്റാണെ നൂറ്റയ്ബ് രൂപേണ്. മീനിന് റെയ്റ്റ് ന്നാലും മീന്ല്ലാതെ ഒന്നുപ്പോ ഇല്ല്യാണും
ആ ഒന്നൂല്ല മ് മീൻ ഇല്ലാതെങ്ങനെ ചോറ് തിന്നല് ഇന്നെ കൊണ്ടൊന്നും കഴൂല മീൻല്ലാതെ ചോറ്
അങ്ങനെ ചേലായി
ആഹ് ശീലായി ചെലോര് പറയും ഒര് കോഴിമുട്ട് ചെലോല് കറീം ഒരു കോഴമുട്ടണ്ടായ മതി എന്നാ പള്ളറച്ച് ചോറ് എങ്ങനെ കോഴിമുട്ടകൊണ്ട് ചോറ്ന്നല്
അതാണ് ഇവടീം കയൂല മീം വാണം
ആഹ് ഇവടെ ന്റെ മക്കക്കൊക്കെ മീവാണം ഓല് പച്ചക്കറി ഒന്നും കൂട്ട് കൂട്ടൂലന്റെ മക്കള് ഓല ചിക്കനോ മീന് അങ്ങനെന്തങ്കിലും
ആഹ് അവനും ചോറ്ന്നുള്ളൂ അല്ലെങ്കിൽ എന്താ ചോറ് ന്നെ രാത്രിയക്ക് പിന്നേം വാണ്ട്യേരും കൂട്ട് നോക്കാ മുട്ടായാലും ഇപ്പ എന്താ റെയിറ്റ് എട്ട്
ആഹ് നല്ല വെലയാണ് ഉം നല്ല വെലയാണ് ആദ്യം മൂന്നരക്കെ അല്ലേ മുന്നേ അയിമ്പത് മൂന്ന് രൂപ അത്രയെക്കായ്രുന്നു ഇപ്പ എത്രോ മാറ്റ് ദേയ്
ഉം
പിന്നെ അതെ ഉം കോഴികളൊക്കെണ്ടാേ വീട്ട്ല് കൃഷിയൊക്കെ നടൽണ്ടോ അങ്ങൻത്തെ പര്പാട്യൊക്കെണ്ടോ?
കോഴില്ല കോഴി ഇല്ല കോയ്ക്കളൊക്കെ അവ്ടെ മ കൊർച്ചൊരു മലൻന്റൊരു ഭാഗാ റബ്ബറാണ് അപ്പർത്ത് അപ്പൊ കുറ്ക്കന്മാരൊക്കെ കോഴിക്ക പിന്നെ അതിനോട് താല്പര്യേല്ല പിന്നെപ്പാെവെന്ത്നാ വെർതെ വെർതെ അവർക്ക് തിന്നാണ്ടാക്കന്നല്ലാതെ
ആ അതെ ഉം
ഞമ്മക്കാെര് ബാക്കില്ലെക്കെ ഇട്ടാെട്ക്കാനൊക്കെ സുഖാണ് ഷ് പർഞ്ഞ്ട്ട് കാര്യല്ല ല്ലാ
ഇവടിം അങ്ങൻതന്നെയാണ് ഇവ്ടെ ഞാനങ്ങൾ ഇൻക്ക് കോഴില്ല ഇവ്ടെ അ അയൽവാസീലൊക്കെ കോഴിക്കളെ വള്ത്തും അത് നായി കട്ച്ചാെണ്ടോകും എപ്പള്ള പര്പാട്യാണത് ഉം ഞാന് ഇത് വരെ വള്ർത്തി നോക്കീട്ടില്ല്യ ഉം ചെടികളൊക്കെ വളര്ണ് ണ്ടാവും കുഞ്ഞാന് നല്ലോം അതിനൊക്കെ കൂട്തൽ ആ പ്പര്ള്ളതാണ് ഹും കൃഷിയൊന്നുണ്ടാക്കാന് ഞങ്ങൾക്ക് ഇവ്ടെ സ്ഥലൊന്നുല്ല്യ കൊർച്ച് സ്ഥലണ്ട് അവ് ടൊന്നും ഇപ്പ ഇണ്ടാക്കാൻള്ള ഇതില്ല.
സ്ഥലം അതിനൊക്കെ കണ്ടമാനം സ്ഥലം മാണം നല്ല സ്
ആഹ് അതെ അല്ല നല്ല സ് സ്ഥലം വേണം. പിന്നെ ആള് ഇങ്ങനെ ഓയ്ഞ് നിക്കും വേണം.
അതാണ് ഒഴിഞ്ഞിക്കണം അതിന് വെള്ളവും വളമയും പ നിനക്കതിനോട് താല്പര്യം ഇല്ലാത്തത് അതിന്‌ തന്നെ നേ രണ്ടാവുള്ളു
ആ നേരം ഉണ്ടാവുള്ളു ശരിയാണ് പിന്നെ
പിന്നെ രാത്രിക്കിപ്പോ എന്താ ഫുഡ് ചായ കുടിച്ചിട്ടില്ല ഇവിടെ മരിബാങ്ക് കൊടുക്കും മരിബാങ്ക് കൊടു
ആ ഞങ്ങൾ ഇവിടെ വൈകുന്നേരം ചായ കുടിയില്ല അങ്ങനെയാണ് മരിബാങ്ക് കൊ ടുത്തതിന്‌ ശേഷം വൈകുന്നേരം കുടിച്ചാലും മരുബാങ്ക് കൊടുത്തിന്റെ ശേഷം ഒരു കുടി നിർബന്ധാ ആ ആ അതെ
പിന്നെ ചില മറ്റേത് വൈകുന്നേരം പിന്നെ എന്തെങ്കിലും കടികളൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കുകവാണെങ്കിൽ പെട്ടെന്ന് കുടിക്കുന്ന് അല്ലാതെ
ആ ആ
അല്ലാതിപ്പൊന്നും ഉണ്ടാക്കൂല
എല്ലാ ഇണ്ടാക്കും ഇങ്ങള് പുരിക്കറിയൊക്കെ ഉണ്ടാക്കുവൊ ഇപ്പം
എങ്ങനെ
കടിയൊക്കെ ഉണ്ടാക്കുവോ
ആ ഇടക്കുണ്ടാക്കും ഇടക്ക് പിന്നെ കൊണ്ടുവരും
ഉം ഞാനും ഇവിടെ ഉണ്ടാക്കും എടീൽ ഇണ്ടാക്കും എന്റെ മ ക്കൾക്കൊക്കെ ഇനി എരുവുള്ള കടികളാ കൂടുതല് ഇഷ്ടം ആ
ഇപ്പോ ഇവിടെ കൊറേ ഉണ്ടാരുന്നു ആ പിന്നെ ഇവിടെ ആ പിന്നെ ഇവിടെ ഉപ്പ അങ്ങനെയാണ് സ്നാക്സിൻ്റെ കടയാണ് അപ്പൊ പിന്നെ വല്യ താല്പര്യമൊന്നുല്ല അവര് അടുക്കുണ്ടെങ്കില് കൊണ്ടുവരും അപ്പൊ പിന്നെ ഉണ്ടാ ക്കണ്ട ഒരു അത് വരൂല അങ്ങനെ കൊണ്ട്
ഞങ്ങൾക്കുമുണ്ട് ഇവിടെ അടുത്ത് എന്താണ് ബേക്കറി പൊരിക്കണ ഒരു വീട്ടിൽ വെച്ചിട്ട് പിന്നെ പൊരിക്കടി ഉണ്ടാക്കണത് അതുമുണ്ട് ഒരു വീട്ടില് ഞമ്മ ടൗണിക്ക് വിക്കാൻ കൊണ്ടോണെ
വിക്കാൻ കൊണ്ടോണെ ആ അങ്ങനെ അങ്ങനൊക്കെയാണെങ്കിൽ വീട്ടീന്ന് വാങ്ങല്ലേ അറിയുന്നോര് ആവുമ്പോ വാങ്ങിപ്പോയി അതെ വിശ്വസിച്ചു വാങ്ങാം ആ ആ
അങ്ങനെയൊക്കെ വാങ്ങി കൊണ്ടരലുണ്ട് വൈകുന്നേരം ചായയ്ക്ക്
എത്ര ആളാ
ഹലോ
ചെറുത് പഠിക്കനെ
ഇതും രണ്ട് രണ്ട് വയസ്സ് ആഹ്
ആ രണ്ടു വയസ്സ് ആ
മൂത്തിന് പ പതിനാല് വയസ്സ് മറ്റവനക്ക് പതിമൂന്ന് വയസ് ഓള് രണ്ടാളും ഓരോ വയസ്സിന്റെ വ്യത്യാസമാണ് മൂത്തൊരു.
മൂത്തോരണ്ടാളും ആ എന്നിട്ട് ഓനാണ്
എങ്ങനെ ആ ആരെ
ആര് ഗൾഫിലായിരുന്നുന്ന്റഞ്ഞ മ
അല്ല ല്ലാ അല്ല ഇവിടെ ദർസില്. ആ ദർസില് പടിക്കേണ്. ലീവിന് വരും ആ ലീവിന് വരലുണ്ട് ഓന് വ വല്യപെരുന്നാൾ കഴിഞ്ഞ ലീവിന് ഞാൻ വന്നതേയിരുന്നെ കുറ സ് പിന്നെ അങ്ങനെ പോകാനായപ്പത്തേനും പിന്നെ കൈയ്യ് സൈക്ളീമിന്നു വീണങ്ങാണ്ട് കൈ കെടന്നിട്ട് ഇന്നലെ പോയിട്ടു
അ ആ
ഉം ഇവിടെ നിന്നാ പിന്നെയവർ ഓരോ ആ ഓരോരോ കുരുത്തക്കേടാണ് പാടത്തേക്ക് പോവലും മീൻ പിടിക്കൻ പോവലും വള്ളത്ത്‌ പോയി ചാടൂലെ അപ്പൊ ഞാൻ വിചാരിച്ച അവിടുതന്നെ ഞാൻ പോ ആ പേടിയാണ്. മ്മ് രാവിലെ ഇറങ്ങി കഴിഞ്ഞാ പിന്നെ വെള്ളം കൊടുക്കാനോ വരണങ്ങള്
ആ
നമുക്ക് ഒരു സമാ അവിടാകുമ്പോ പിന്നെനമുക്ക് സമാധാനമാണ്
സമാധാന അ അതാ പിന്നെ അവർക്ക്‌ താല്പര്യ പേരു ഉണ്ടെിൽ പ്രശ്നമില്ല നമുക്ക് പറ പറഞ്ഞയക്കാം
ആ അതെ ആ താല്പര്യം ആദ്യക്കെ മടിതന്ന്യേരുന്നു പിന്നെ എങ്ങനെയണ്ട് റെഡി ആയി താണ്
തന്നെ ആ ഇല്ല പോയിട്ടും കാര്യല്ല ഇവിടെ അയലുവക്കത്തി കുട്ടികളെ കൊണ്ടാക്കിയിട്ട് രണ്ട് മൂന്ന് കുട്ടികളുണ്ട് രണ്ടാളേം കൊണ്ടാക്കിയിന് മൂന്ന
ഒക്കെ വരും മൂന്നാനാല് ആൾക്കാരുണ്ട്. അങ്ങനെ ഒന്നിച്പോയ്താണ് ആ ആദ്യ ഓൽ വേറെ വേറെസലേനു പിന്നെ പിന്നെ ദർസ് കുട്ടികൾ എല്ലാവാരും കൂടി മാറി വല്യ ലോങ്ങ് സ്ഥലത്തേക് മാറി ഇപ്പ പിന്നെ ഇവിടുന്നു പോയി വരാനൊക്കെ ബുദ്ധിമുട്ടായിപ്പോന്നെ ഞങ്ങളെ വീടിന്റെ അടുത്തുള്ള ദർസിൽ തന്നെ ആക്കി കുറച്ച് പോകാനുള്ളൂ. അങ്ങനെ ആക്കി കൊടുത്തു. മ്മ് ആ അടുത്താവുമ്പോ നമുക്ക് എപ്പഴും പോകും ചെയ്യ ഓളിക്ക് വരാനും സുഖമാണ് ഒറ്റക്ക് വരാ ബസ്സിന് അങ്ങനെ വരേം ചെയ്യാ.
അവർക്ക് സന്തോഷം ആണല്ലോന്ന് പക്ഷെ തോ
ഉം പിന്നെ വേറെ സുഖം ആഹ ശരി ന ഒക്കെ. ആഹ ശരി.
ആഓക്കേ എന്നാ.
ആഹ